ആഹ്
കേൾക്കുന്നില്ലേ?
ആ കേക്ക്ണില്ലേ ആ കേ ക്ക്ണ് ണ്ട് ആഹ് എന്തൊക്കെയാന്നിട്ട് വിശേഷം.
നല്ല വിശേഷം.
ആഹ് ചായ കുടിച്ചാ.
ആഹ് കുടിച്ചു.
എന്ത്‌ ആഹ് എന്താ ചായക്കടി.
ഇന്ന് പുട്ടായിര്ന്ന്.
ആഹ് പുട്ടും കടലകറിം.
പുട്ട് മാത്രള്ളു കറിണ്ടാക്കിട്ടില്ല്യ ഹ് ഹ്.
ഏ അപ്പൊ എന്താ പുട്ട്ക്കൊട്ട് കൂട്ടാൻ.
ഉഹും പുട്ട് അങ്ങനൊന്നുല്ല. ഞാന് ജസ്റ്റ് ചായേലിട്ട് കുടിക്കും ഹ് ഹ്
ആഹ് കുട്ട്യാളെ പതിവ് ലെ.
ആഹ് ഹഹഹ ഇൻക്ക് അങ്ങനെ ഇഷ്ടം.
ഉം ഇവിടെക്കെ പുട്ട്ക്ക് കറിയില്ലാതെ കയ് കയ്ക്കാനെ കഴി
ഇവിടയിന് അങ്ങനല്ല ഈ ഒന്നാമത്തെ കറിണ്ടാക്കിട്ട് കൂട്ടാനാളില്ലല്ലോ? ഞമ്മളന്നെ ഞാനും മോനും തന്നെല്ലേള്ളൂ.
ആഹ് അപ്പൊ പിന്നെന്തിനാ വെറുതെ മെനക്ക്ട്ലെ.
രാവിലെ സ്കൂ ട്യൂഷന് പോണല്ലേ ഓ ഓ ഏഴ് മണിആമ്പോത്തേന് പോവൂല്ലേ?
ആഹ് ആഹ്.
ഓഹ്. പിന്നെ ഞാനൊറ്റക്കല്ലേ അപ്പൊ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കി ആ കറി അവിടെ രണ്ടായ്ച്ചയി
അതന്നെ. ആപ്പൊ ഉച്ചക്കെക്കെന്താ ചെയ്യല് ആഹ്.
അപ്പൊ പിന്നെ ഒന്നാമത്ത നമുക്ക് മടിയാവും ഒറ്റക്ക് ഇനിക്കൊറ്റക്ക് ഉണ്ടാക്കേണ്ടേന്ന്ള്ളെ.
ആഹ് ഒറ്റക്കായമ്മക്ക് അമ്മളെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുക്ക് ഒറ്റക്ക് ഉണ്ടാക്ക്ണന്നെഷ്ടല്ല.
ആഹ് അതാണ് ഇപ്പൊ ഞാനതാണ് മടിച്ചിരിക്ക രാവിലെ ഉം എന്താണ് ആ പണി കഴിഞ്ഞ്കാണ്ട്. വേറൊരു പണിക്കും തിര്യാത മടി ഞമ്മക്ക് ഭക്ഷണംണ്ടാക്കാനും മടി. കാരണം ആരാള്ളത് ഇനി വൈകീട്ട് ഏഴര മണിയാവും ഓൻ തിരിച്ചുവര്ണെങ്കി.
ആഹ്.
ഫുട്ബോളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട്. ആഹ് അത് വരേക്കും ഞാവിടെ ഫ്രീ ആയിട്ടിരിക്കാണ് ഹ് ഹ് ഹ്. അപ്പൊ ഞമ്മക്ക്.
നമുക്ക് ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോളുംപക്ഷെ നമുക്ക് ആരുല്ല എന്നാലും ഭക്ഷണം കയ്ക്കാൻ തോന്നൂല്ല.
തോന്നൂല ഭ്രാന്ത്‌ പിടിക്കും ചിലസമയത്ത് എവിടക്കെങ്കിലുംപോയാലോന്ന് വിചാരിച്ചും.
ആ അതന്നെ ആഹ്.
ആഹ് അപ്പൊ ആളില്ലാത്തൊണ്ട്. നമുക്ക് എന്തൊക്കെയോ പോലെയാണ്.
ആഹ്.
ഒറ്റക്ക് ആവുമ്പോ.
അയലോക്കത്ത്ക്കൊന്നും പോലില്ലെ എന്നിട്ട്.
പോവും വൈകുന്നേരൊക്കെപ്പ മഴയല്ലേ നല്ല. നല്ല മഴയാണ്.
ആഹ് ഇന്ന് അവിടെ മഴ പെയ്തിനോ?
ആവു ഇവിടെ എന്ത് മഴ എണിച്ചിട്ടിരികാ.
അഹ് ശരി ഇവിടെ നല്ല മഴയാണ് ഇപ്പൊ നല്ലൊരു മഴ രാവിലെ മോൻ ക്ലാസിന് പോകുമ്പോ. നല്ല മഴ പെയ്തിട്ട്. ഇപ്പോ അതൊന്ന് നിന്നിട്ട് പിന്നെ വേറരു മഴയും കൂടി പെയ്ത്.
ഏ നമ്മടന്നാ അങ്ങനെ വല്ലാത്ത മഴയില്ലെന്ന് ഇന്ന്. ഓ ഓരോ സ്ഥലത്ത് ഓരോ മിനെ ഇപ്പ ഞമ്മള അവിടെ മഴ
ഇവിടെ ഇപ്പോരായ്ച്ച ആയിട്ട് മഴയാണ്. ജസ്റ്റ് ഒന്ന് വെയില് അങ്ങനെ വെയിലില്ല മഴ അങ്ങണ്ട് ഒ നല്ല മഴ അങ്ങട്ട് പെയ്യും. നിക്കും പിന്നെ മഴ അങ്ങട്ട് പെയ്യും നി ക്കും ഒരഞ്ച്മിനിറ്റ് വരെ മഴ അങ്ങട്ട് എന്താ പറയാ ഒരു ഒരു ചീഞ്ഞ മഴന്ന്റിയാം. ല്ലെ നല്ല മഴ പെയ്യും പിന്നെ ഇങ്ങനെ ചീഞ്ഞിക്കൊണ്ട് സീന്ന്റങ്ങിക്കൊണ്ട് നിക്കും.
ആഹ് നമ്മുക്ക് അതൊണ്ട് പൊ റത്തേക്കൊന്നും പോവാൻ പറ്റൂല്ലേ.
ആഹ് പുറതേകൊന്നും ഇറങ്ങാൻ പറ്റാത്തെ നമുക്ക് പുറത്തക്ക് ഇറങ്ങുമ്പോ തന്നെ എന്തൊക്കെയ ഒരുഇത് തോന്നൂലേ ഈ ചീഞ്ഞുകാണ്ടങ്ങനെ മിനിക്കുമ്പോ തന്നെ.
ആഹ് കാലിമളൊക്കെ വെള്ളായി നമ്മക്ക് ഇഷ്ടവലല്ലോ അങ്ങനെ പുറത്ത പോ
ഇപ്പ ഇവിടെ ഇങ്ങിട്ട് ഇരുട്ടു കുത്തിക്കാണ്ടന്ന് ഇത്ര നേരം ഇപ്പൊന്നു ഒന്ന് വെളിച്ചം വെക്കണണ്ട് ഇപ്പം മഴ ഒന്ന് നിന്ന്ക്ന്.
ഏ ഇവിടെ ഇപ്പോ നല്ല വെളിച്ചം വരുന്നുണ്ട്.
ഇനിയിപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയത് കൊണ്ട് ഞാൻ പറഞ്ഞ്ക്ന് ഇനി ജുമഹക് ശേഷംആയിരിക്കും മഴ ഉണ്ടാവുകന്ന്.
ആഹ് ഈ സമയം വരെ അല്ലാതാ അപ്പളെ കരഞ്ഞോല് പുറത്തേക്ക് പോകുമ്പലേകാരം ആണുങ്ങൾപുറത്തു പോകുമ്പളേക്കാരം മഴ.
അതെ ആളുകൾക്കൊക്കെ ആ സമയത്തൊന്ന് പുറത്ത് പോകുന്ന ഇതല്ലേ.
ആഹ്.
അപ്പൊ ഒറ്റക്കാകുമ്പോപ്പ ഞാൻ മടിച്ച ഇങ്ങനെ ഇരിക്കാന് വെറുതെങ്ങനെ.
ആഹ് വെള്ളിയാഴ്ച ആയോണ്ട് അങ്ങനെ കാരിയിറ്റൊന്നും ഉണ്ടാക്കിട്ടൊന്നണ്ടാവൂലലെ ഒറ്റക്കായോണ്ട്.
ഏ.
വെള്ളിയാഴ്ച ആയണ്ടേ കാര്യമായിട്ട് ഒറ്റക്കന്ന്
ഇല്ല ഞാൻ. പലതും ഉണ്ടാക്കാറുണ്ട് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ഉണ്ടാക്കും എല്ലാ ആഴ്ചലും. ചില പക്ഷേ മോനക്ക് ഒഴിവുള്ള ദിവസം ഉണ്ടാക്കുള്ളൂ അപോയല്ലേ ഞങ്ങൾ രണ്ടാളും കൂടി രണ്ട് നേരം കഴിക്കും. കണ്ട ഉള്ളു.
ആഹ്.
അല്ലാതെ പിന്നെ ഞാനീ എത്ര ഉണ്ടാക്കി്. റ്റും കാര്യം ഇില്ലല്ലോ ഒരു ഒരു നേരം ഓനും ഒരു നേരം ഫുഡ് കഴിക്കാൻ ഉണ്ടാവുള്ളൂ. ഭക്ഷണം കഴിക്കാന് ഓൻ ഒരു നേരെ ഉണ്ടാവള്ളു. അപ്പൊ പിന്നെ ഓ രാത്രിൽക്കൊക്കെ മാത്രമല്ലേ വരുള്ളൂ.
ആഹ്.
ആഹ് അപ്പൊ പിന്നെ ഇണ്ടാക്കാറില്ല അപ്പൊ ഞാാന് ഞായറാഴ്ചേണ് അധികം ഉണ്ടാക്കാറ് ഫുഡ് ഇപ്പൊ ഫുഡ് ആ ഉം ഞായറാഴ്ചയാണ് ശനി ഞായറും ആണ് അവർക്ക് ലീവുള്ള ദിവസങ്ങളിലാണ് ഞാന് ഇണ്ടാക്കി കൊടുക്ക ഇനിയിപ്പ ഇന്ന് ഞാന് ചിക്കനുണ്ട് വെള്ളിയാഴ് ച്ച ഇറച്ചില്ലാതെ പറ്റ റ്റൂല വെള്ളിയാഴ്ച മീൻ കിട്ടൂലല്ല എറച്ചും മീനോ വാണം നിർബന്ധമാണ്
ഏഹ്
എറച്ചും മീനും നിർബന്ധമാണ് എന്തെങ്കിലും ഒന്ന് നിർബന്ധമാണ് അല്ലാതെ മു മുട്ട പൊരിച്ചിട്ട് തക്കാളി കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുള്ള ചോറൊന്നും ഞമ്മുക്ക് നട ക്കൂല ഇഷ്ടാണ് കാളി കൂട്ടാനും കൂട്ടിട്ടും മുട്ട പൊരിച്ചിട്ടൊക്കെ ചോറ് തിന്നണത് ഇഷ്ടാണ് എനിക്ക് പക്ഷെ
വെക്കാനെ പറ്റു ലാല്ലേ
ആഹ് മക്കൾക്ക് ഇഷ്ടല്ല മക്കക്ക് മുട്ടന്ന് പറഞ്ഞാ അതൊരു സൈഡ് ഡിഷ് ആണ് അല്ലാതെ ഇഹ് അവർക്കതൊരു ഇതല്ല കൂട്ടാനല്ല
ഒക്കെ ഇറച്ചിയും കോഴൊ കെന്നീന കണ്ടിട്ടുള്ളേ ഇന് ഇപ്പത്തക്കെ എന്ന ഇറച്ചിയും കോഴി അല്ലേ
ആഹ് ഇപ്പള് ഞമ്മക്ക് എനിക്ക് എ എനിക്കും നിർബന്ധമാണ് എനിക്കും മീനി ല്ലാതെ മ് എന്താ പറയാ മോണ്ട് ഭക്ഷണം കഴിക്കാനേ തോന്നൂല
ഞാന് മീന് വല്ലാണ്ട് കഴിക്കൂല കാരണം മീന് വലു ഇഷ്ടല്ല
എനിക്കെല്ലാ മീനും ഇഷ്ടമാണ് ഇഷ്ടമല്ലാത്ത മീനുകളുണ്ട് സ്രാവ് തെരണ്ടി പിന്നെ വല്യയ വേറെ അങ്ങനത്തെ മീനുകളൊന്നും വളർത്തുന്ന പിന്നെ ഏട്ടാ അങ്ങനത്തെ മീനുകളൊന്നും ഇഷ്ടല്ല
ആഹ് ഞാന് പൊതുവേ മീന ന്നെ കഴി നമ്മള്കഴിക്കണത് എങ്ങനെ അറിയോ കറി വെച്ചത് കഴിക്കൂല മ തീ മാന്തള് ബത്തല് അത് പൊരിച്ചത് മാത്രം അത് പൊരിച് ച്ചാല അങ്ങനെ നല്ല കറു മുറു മരിച്ചലേ മീന്റെ ടേസ്റ്റ് കിട്ടാതെ
ഇവിടെ എന്റെ മൂത്ത മോനുണ്ടെങ്കിലേ അവൻ ക്ക് ഏ ചോറ്റക്ക് എന്തായാലും കറി വേണം ചാറ് വേണം
ആ
ഞമ്മള് തക്കാളി കൂട്ടാന് ഒന്ന് ഇണ്ടാക്കിയാല്
ആ ഹ്ആഹ് ആഹ് ഇ ബടെ ച വർക്കന്നെ ഓ ഓരോന്നും ആയ്മെലൊന്നും വല പോവുല്യ ഞമ്മളൊക്കെ നമ്മ തള്ളാരൊക്കെ അയിന് പറ്റുള്ളൂ
ആ പിന്നെ രണ്ടാമത്തോൻക്കും എന്തെങ്കിലും ഒരു മ് ഇത് വേണം ഓൻക്ക് ഓൻക്ക് പിന്നെ അങ്ങനെ പ്രശ്ന ഇല്ല എന്നാലും എന്തെങ്കിലും വേണം പക്ഷെ എർ പക്ഷ മീന ഇല്ലാതെ ഇരിക്കാൻ പറ്റൂല അപ്പൊ ഞാനിപ്പ ഒന്ന് ചിക്കൻ കൊടുന്നയിണ്ട് അപ്പൊ ഞാന് അതുകൊണ്ടാണ് കറി വെച്ചാല് പിന്നെ ഇന്ന് എടുക്കും ഇന്ന് രാത്രിക്കക്കല്ലേ ഇ രാത്രിക്കൊക്കെ വല്ല പൊറാട്ടയ അല്ലെങ്കില് മറ്റേ ബട്ടൂര് ഏ
പൊറോട്ടോ ചപ്പാത്തിയോ അങ്ങനത്തെ എന്തെങ്കിലും
ആഹ് ചപ്പാത്തിയോ അല്ലെങ്കിൽ ബട്ടൂരെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കി അത് എന്താക്കി ക ഇണ്ടാക്കിയാ മതിയല്ലോ പിന്നെ പുച്ചക്കൊക്കെല്ലേ ഉച്ചക്ക്ക്ക് അവിടെ പുട്ട് കൊറച്ച് ബാക്കിണ്ട് ഇന്നത്തെ ചോറ്ണ്ട് കുറച്ച് അപ്പൊ
ഇപ്പോം പുട്ടില്ലേ വീണ്ടും ഉച്ചക്ക് പുട്ടോ
ആഹ് എന്തെങ്കിലും തിന്നാ പോരപ്പത് വിഷമം എടക്കാനല്ലേ നമ്മളിപ്പോ അത് എന്തായാലും ഇപ്പ ആ സാധനം ഇനിയിപ്പ, ആ പുട്ട് വേസ്റ്റ് ആവും ഇവിടെ ഇരിന്നിട്ട്.
ആഹ്
എന്തായാലും അത് കഴിക്കാൻ വേറെ ആരും ഇല്ല്യല്ലോ.
ഉച്ചക്ക് ചൊർ തിന്നാണ്ട് നാല് മണി പലഹാരം ആക്കിയാൽ മതി പുട്ട്
ആഹ് അങ്ങനെ തന്നെ ഇണ്ടാക്കലേ ഞാൻ ഉള്ളീ ചീ ചെറിയ ഉള്ളി ഇണ്ടല്ല അതൊക്കെ അരിഞ്ഞിട്ട് പിന്നെ തേങ്ങ കുറച്ചും കൂടി കൂടുതൽ തേങ്ങ ചിരണ്ടിക്കാണ്ട് അതിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഒരു മുട്ട ഒക്കെ പൊട്ടിച്ചിട്ട് ഇതങ്ങിയ ഐക്ക് കുഴച്ച് കണ്ട് അങ്ങനെ കൊഴച്ചിട്ട് ദെ ഈ ഉള്ളി ഏ വെളിച്ചെണ്ണിയിൽ ഇട്ട് തൂമ്പിച്ച കാണ്ട്
ആഹ്
അയ്ക്കാണ്ട് ഇട്ട് കൊടുക്കും
ഏ, അത് ഞാനാദ്യായിട്ട് കേക്ക. ഞങ്ങൾ ഇവിടെ ബാക്കിയുണ്ടായാല് ബാക്കി ഉണ്ടാവാല്, ഇവിടെ പിന്നെ കറി ഞാൻ പറഞ്ഞില്ലേ ബടെ നല്ലോം കറി വേണം പുട്ട്ക്ക് അഥവാ കെട്ടിച്ച വീട്ടിലൊക്കെ വാക്കി ഉണ്ടാവുകവാണെന്നുണ്ടെങ്കില് പുട്ടക്കെ ഒക്കെ അമ്മായിമ്മ കാണാ പഞ്ച സാരം തേങ്ങിം ഒക്കെ പാടിട്ട് വൈകുന്നേരേ ഒരു ഉണ്ടമാരിക്കെ ആക്കി കൊണ്ടുവന്നിണ്ട്. കുഞ്ഞു കുഞ്ഞു ഉണ്ട ബോള്
അതുപോലെ തന്നെ, ഇത് അതുപോലെ തന്നെ ഒരു കോഴിമുട്ടൊക്കെ കുഴച്ചിടാണ്ട്. ഒരു കോഴിമുട്ട പൊട്ടിച്ച് കാണ്ട് ഇതിലൊര്, ഈ പുട്ടിന്റെയും ബാക്കിയുള്ള ഈ ഇതിലായിട്ട് കൊഴയ്ക്കുക. എന്നിട്ടാണ്ട് ഒന്ന് ഇതാക്കിക്കാണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, ഒരു ചെറിയൊരു ചുവ, പിന്നെ കുറച്ചൊരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക.
ഏഹ്
ഈ ചീരുള്ളി ഉള്ളി അരിഞ്ഞു കാണ്ട് തൂമ്പിച്ചു കാണ്ട്, നല്ല രസമാണ്.
തൂമിച്ചോറ് ഉണ്ടാക്കലുണ്ടോ ബാക്കി ചോറ് വന്നാല് അത് രസാണത്
അതെനിക്കിഷ്ടല്ല ഉള്ളി വാട്ടിക്കാണ്ട്‌, അയില ആ ചോറ് വെള തുള്ളിയൊക്കെ ഇട്ട് ക്കാണ്ട് ഞാൻ പ്രസവിച്ചു കിടന്നിട്ടും അത് തിന്നിട്ടില്ല.
ഞാനും തിന്നല്ലേട്ടോ ഇവിടെ പോയലൊക്കെ കഴിക്കും ഇഷ്ടം
എല്ലാരും കഴിക്കുന്നറിഞ്ഞേക്കാം പക്ഷെ എനിക്ക് അതിന്റെ സ്മെല്ലേ ഇഷ്ടല്ല. അതിലൊന്നാമത്ത വെളുത്തുള്ളിന്റെ സ്മെല്ലേ
ആഹ്
എന്താന്നറിയില്ല എനിക്കത് ഇഷ്ടല്ല
ഏഹ് ഞാന് ഞാനി പ്രസവിച്ച സമയത്ത് ഞാൻ കാര്യായിട്ട് ലേഹോ അരിഷ്ടോ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് ഇഷ്ടല്ലേ അങ്ങനത്തൊന്നും
ആഹ്, ന ഇനിക്കൊന്നും അറിയില്ലായിര്ന്ന് പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ തിന്നരുത് നമ്മൾക്കിപ്പ അങ്ങനെയല്ലാം തിന്ന തിന്നണം തിന്നണം കുട്ടിക്ക് പാല് വേണം അപ്പൊ അയിന് നല്ല ഭക്ഷണം കഴിക്കണോ അങ്ങനെല്ലാം പറയല്
ച്ചമ്മ, കാണാ പൊണ്ണത്തെടിയൊക്കാണ്ട് ഞാനൊക്കെ തിന്നാതെ നല്ല തടി ഉണ്ടായേനെ.
ആഹ്
ഇന്നൊക്കെ തിന്നാത്തോണ്ടേന്നെ ചീത്ത പറഞ്ഞ് കേട്ട്, അന്നൊക്കെ തിന്നാതന്നാ ചീത്ത പറയുവല്ലോ.
ആഹ്, അതെ നമുക്ക് ആരോഗ്യം ഉണ്ടാവൂലാന്ന് പറയും, നമുക്ക് ഇപ്പൊക്കെ സുഖാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങക്ക് തിന്നാ മടി അങ്ങനെ നിങ്ങളെ കടാട്ടല് അങ്ങനൊക്കെ പറയല്ലോ നമ്മളോട്.
ആഹ്, ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അയ്ന് അങ്ങനെ പ്രസവിച്ചാ തിന്നോന്നും മാണ്ടെ ഓലെത്താ പറയണത്
ഇട്ടവട്ടങ്ങൾ ഒന്നുല്ലല്ലോ, പക്ഷെ അയിനനുസരിച്ചിട്ട് അവർക്ക് പറ്റുന്നൂല്ലല്ലോ അവരെ കൊണ്ട് ഒന്നിനും പറ്റുന്നു ല്ലല്ലോ? അതന്നെ ഒരുത്ങ്ങട്ട് വരുമ്പോത്തിന് ന്നെ അവര് പറ്റായില്ലേ?
അതെന്നെ
ഹി ഹി പിന്നെ രണ്ടാമത്തിന് അവർക്ക് താല്പര്യം ഇല്ലല്ലോ.
ന്നാല് പേരല്ലേ ഒന്നമ്മതന്നെ നിർത്താണ് എല്ലാരും.
ആ, കാരണം ഇപ്പത്തെ കുട്ടികള് ആരാ ഇപ്പഴത്തെ കുട്ടികള് അങ്ങൻതീന് നിക്കണത്. എത്ര കഴിഞ്ഞിട്ടോ ഓരോരുത്തര്, ഉും
ഉം, ന്നാ ശെരിട്ടോ, ഞാൻ ങ്ങൾക്ക് പിന്നെ വിളിക്കാട്ടോ?
ആഹാ ആയിക്കോട്ടെ.